ഹലോ
എവിടെണ് കുട്ടി
ഹാ എവിടെടാ ഞമ്മള് ഇവ്ടങ്ങന്ണ്ട്
നാട്ടിലാ
നാട്ടിലല്ല പൊറത്താണേ മം അം വർക്കിലാടാ അങ്ങനെ പോണു ആ
എന്ത് പറ്റി ഈ സ്റ്റോറി കണ്ടതന്നെ ഇൻസ്റ്റയില് നെഗറ്റീവായിട്ട് എന്തൊക്കെ ഒരു പ്രശ്നം ഉള്ള മാതിരി തോന്നുന്ന കണക്ക് ഹലോ
ആ കേക്കണില്ല
ആ ഇപ്പ കേക്കണ്ട് എന്ത് പറ്റി സ്റ്റോറീലെന്തക്കെയോ ഒരു വർഗീയത സ്റ്റോറി കണ്ടു എന്ത് പറ്റി
മം അതന്നെ നമ്മള് ഇപ്പത്ത ഈ ഇങ്ങനെ യൂറോപ്പും ഇതൊക്കെ എത്ര ലോകെത്ര വികസിച്ചൂന്ന് പറഞ്ഞാലേ ഇപ്പളും ഈ വർഗീയതയും വംശീതയും ഒക്കെ ആണ് ഇപ്പളും എല്ലോടത്തും ഏത് മേഖലയിലാണ് ഇപ്പൊ വേൾഡ്വെപ്പ് നടന്നോണ്ടിരിക്കല്ലേ ഇതുപോലത്തെ വംശീയതാ മം ആ ഫുഡ്‌ബോൾ നമ്മള് ഒരു പ്ലേ ഫുഡ്‌ബോൾ എന്ന് പറയണ എന്താ ആ കളീന്റെ ഒരു രസം കളിക്കണത് നോക്കി ഒരാളുടെ സ്കില്ല് നോക്കീട്ട് ആ അങ്ങനെ ഏഹ് നമ്മള് വെലയിര്ത്ത്ണ കളിയാണ് ക്ഷെ അവിടെപോലും എത്ര കളിച്ചിട്ടും മികവ് തെളിയിച്ചിട്ടൊന്നും കാര്യല്ല ഈ ചെല ടീമുകളുടെ ഫാൻസൊക്കെ കൂട്ടത്തോടുകൂടി അക്രമിക്കും ഒരു പ്ലെയറിനെ വംശീയായിട്ട് ഉം പൂന്താനത്തിന് വിനീശ്യസ് റെയൽമാൻ കളിക്ക്ണ സമയത്ത് എത്രോ വെട്ടം പല കളികളില് എതിർ ടീമിന്റെ ഫാൻസ് അവന്റെ നെറം പറഞ്ഞിട്ടും രൂപം പറഞ്ഞിട്ടും കളിയാക്കി ഉം സത്യം പറഞ്ഞാല് കാണുമ്പോ ചെൽപ്പം ഒന്നും അറിയാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് തോന്നുന്നത് ഇപ്പ എന്താ സിമ്പിള് സംഭവല്ലേ കളിയാക്കലല്ലാ കളിയാക്കപ്പം നമ്മളെല്ലാരിം കളിയാക്കലില്ലേ പക്ഷ ഒരാളുടെ ഏ ഇത് വെച്ചിട്ട് നെറം വെച്ചിട്ടോ ഇതൊക്കെ വെച്ചിട്ട് രൂപൊക്കെ വെച്ചിട്ട് ഒരാളെ കളിയാക്കിയാല് അത് അയാൾക്ക് മാത്രേ മനസ്സിലാവുള്ളൂ എത്രത്തോളം അയാളാ മനസ്സിലത് മുറിവ് ഇണ്ടാക്ക്ണ്ട് അയാളെ എത്രത്തോളം അത് ബാധി ക്ക്ന്ന് ന്ന്ള്ളേ ഏ അത് അനുഭവിച്ചാലേ മന സിലാവുള്ളു അത് അയാളെ ആകായിട്ട് തകർ തകർത്ത് കളയും ഏ മാനസികമായിട്ടും ഏ മറ്റേ എല്ലാ രൂപത്തിലും അയാൾക്ക് പിന്നെ അയാൾ ചെയ്യുന്ന വർക്കൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പ റ്റൂല മ് മ് കാരണം അയാളുടെ എല്ലാ കോൺഫിഡൻസ് പോവും അയാളിനിപ്പോ എത്ര കഴിവുള്ള ആളാണ് അയാൾക്ക് ആൾക്കാരെ അഭിമുഖീകരിക്കാൻ മടിയാവും ഫേസെയ്യാൻ പറ്റൂല്ലാ ഏ ഇശ് ഇവര് ഇപ്പ ഇഞ്ഞ് എന്താ പറയാ ഇങ്ങനെ പറയോ ഇതാവോ ഞാന് ഇങ്ങനെ ഒരു തരംതാണ ആളാണോ അങ്ങനെ സ്വയം ചോദ്യോക്കെ ചോദിച്ചിട്ട് അവസാനം ചില ഇങ്ങനെ വംശീയിട്ട് ഇതാക്കിയിട്ട് ഇത്ര ആൾക്കാര് ജീ ആത്മഹത്യ വരെ ചെയ്ത്ക്ക്ണ് ഏ ലോകചരി ഉം ഇത് വല്യൊരു വിഷയാണ് പക്ഷെ ഇത് പലോട്ത്തും പരിഗണിക്കപ്പെടാതെ പോവ്ണ്ട് ഇത് ഫുട്ബോളിലെ കാര്യം ഫുട്ബോളാവു ത് ഏ
സത്യം ഇതിപ്പോ എന്തായാലും ഞാൻ വിനീശന്റെ വിനീശന്റെ കാര്യം പറയാണെങ്കി തന്നെ ഒരു ടൈമില് വിനീ ജെയ്കാരൻ്റെ ടൈമില് ആ ടൈമില് എന്തോ നാഷണൽ കപ്പ് എന്തോ നടക്കാ തോന്നുണു ആ സമയത്താണ് ഈ നമ്മളെ ഡിയോ നെതർലാൻറിന്റെ അവന് അയില് ചു ചുട്ട മറുപടിയും കൊടുത്തിട്ടുണ്ടായി അവനും അവ ടീംമേറ്റ് ഇതേ മാതിരി ഗോളടിച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ട് അവര് രണ്ട് കയ്യും കാണിച്ച് കൊടുത്തിട്ട് വർഗീയ ഇതൊന്നും ഇല്ലാതല്ല ബേസിലെ ഇതും ഈ നമ്മള് ഒന്നാമത് നെഗ റ്റീവ് അടിപ്പിക്കുന്നത് ഈ സെയിം ഫാൻസ്കാരാണ് ഈ സംഭവം മായി കാല കാല പറ്റിയാണല്ലോ കാരണം ഇവര് ഈ വൈറ്റായത് കൊണ്ട് ഇവര് കറുപ്പിനെ പറ്റി കറുപ്പ്‌ ഏറ്റവും താണ ജാതിക്കാരൻ ആ ബേസൊക്കെയാ പറയുന്നേ താഴ്ന്ന താഴ്ന്ന വർഗത്തിൽപ്പെട്ടവര് അങ്ങനെയാ ഇങ്ങനെയാ അതുകൊണ്ട് വിനീഷസ് മാത്രവല്ലാ ബ്രസീൽ ആണെങ്കിലും കൊറേ പേര് ഇതേമാതിരി ഈ വർഗീത അനുഭവിപ്പിച്ചു അനുഭവപ്പെട്ടും നന്നായിട്ടുണ്ട് അതിനാ കൊറേ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫുട്ബോളിലാണ് മെയിനായിട്ട് കളിക്കുന്നത് കാരണം ഒരു ഫൈറ്റ് വരുമ്പോ ആദ്യം വരിക ഈ സ്വന്തം നമ്മടെ എതിർ ടീമായിട്ട് ആണേ പോലും അവര് വന്നിട്ട് പറയും നീ കറത്തിട്ടല്ലേ നിനക്ക് അതിനെ പറ്റത്തുള്ളൂ നീ വായ അടച്ചിരിക്കുക അങ്ങനെയാ പറയാ. ഞാൻ കൊറേ ശ്രദ്ധിച്ചിട്ടുണ്ട് കളിയയില് കുറെ വിനീഷസിന്റെ കൊറേ റിവ്യൂ കേക്കുമ്പോ ത ക്ക് മനസ്സിലായിട്ടുണ്ട് കൊറേ തവണ
ഉം അതാണ് അത് ഒരാളെ എത്രത്തോളം തകർക്കുന്നുള്ളത് നമ്മക്ക് അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാലേ മനസ്സിലാവുള്ളു ഉം ശരി സ ന്നെയാ അത് നല്ല കാര്യന്ന് വെച്ചാല് ഇപ്പോ പലരും അതിനെതിരെ ശബ്ദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ നിങ്ങള് പറഞ്ഞ മാതിരി പ്ലെയേഴ്സ് ശബ്ദിക്കണ്ട് പ്പൊ നമ്മള് റോ അ നമ്മളെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഏ മോട്ടോ ഏ നോ റൂം ഫോർ റാശിസംന്നുള്ളതാണോ എല്ലാ കളിയെടുത്ത് കാണൻ പറ്റും ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അവിടെ ശ് സ്കോർ ബോർഡിന്റെ അവിടെ അവിടെക്കെയ്‌തിട്ട്ണ്ടാവും നോ റൂം ഫോർ റാഷിസം റാഷിസംന്നർഞ്ഞാല് ക്യറ എൻ ചെല ആ ബാന്റ്മ്മലോ ജയ്‌സിമ്മലൊക്കെ ണ്ടാവും. ആ അതെ പത്രത്തില് അതിനെതിരെ ശബ്ദിക്കാന് ഇപ് പ്പൊ കുറേ സിസ്റ്റങ്ങളും പരിപാടികളും ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്
നല്ല കാര്യാണ് അല്ലെങ്കി പിന്നെ അത് കൂട്
ആഹ് തി കൂടെലോ പ്രശ്നം പ്പൊ എത്ര കൈവുള്ള ആൾക്കും ആ അതന്നെ അത്ര കൈവുള്ള ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റൂല ഉം
എന്ത് കൊണ്ടും കാര്യല്ല നമ്മളും നമ്മളിപ്പൊ അവിടെ മി ണ്ടായിരിക്കാൻപർന്ട്ട് അവര് കേ കൊയില്ല ഇത് ഭയങ്കരപ ഇത് സത്യം പർഞ്ഞാ ഈ ഇവിരി സത് ത്യം പർഞ്ഞ നീ ഇവോ പൊ വിനീസ്ന് എക്‌സാമ്പ്ള് പർഞ്ഞില്ലെ ദ ബെസ്‌കർ ഫുട്ബോളൊക്കെ പറയുമ്പോ മെയിനായിട്ട് അയിനെ പറ്റി ഒന്ന് അനുഭവി ച്ചാള് നന്നായിട്ട്നുഭവ് സ്വന്തം കളറ് ജ്ജ് ബേസില് അനുഭവി ഇറ്റളെങ്ങൻതെൻ ജ്ജി പ്പോ ഈ പ്പൊ ഇ കളർനെ പറ്റ് ജ്ജ് പൊല്ല അപ്പളെങ്കിലു ഓറെ സംഭവൻസ്സിലായൊ ഓർമ്മ ന്ന മറ്റേ ഈ മതം തന്നെ ഒന്ന് എട്ത്തോക്ക്യാ പണ്ടത്തത്തെ പണ്ടത്തെ കാലങ്ങളിലൊക്കെ ഈ ഐത്തം അ സംമ്പോക്കെ ഓർമ്മേല്ലെ നമ്മളിപ്പോ അടുത്തിന്ന്ത് കാ മറ്റേ ഈ നമ്പൂതിരിമാര് അങ്ങനെ എന്തോ പേരില്ല ആൾക്കാരില്ലേ അവര് അടുത്തൂടെ പോവാൻ പറ്റത്തില്ല അപ്പൊ കൂട്ടിയ ആ
ആ അത് ഞാൻ പറയട്ടെ അത് പ്പഴും ആ ഇപ്പഴും കേരളത്തിലും ഇന്ത്യയിലൊക്കത് വർകി
ഇണ്ട് ഇണ്ട് അതല്ല നമ്മളെ ഈ കേരളത്തില്ലാന്നൊള്ളൂ സംസ്ഥാൻത്തിന്റെ പുറത്ത് കൊറേ ഭാഗത്ത് നടക്ണ്ട് സംഭവം ഇപ്പഴും
ഉണ്ട് ണ്ട് അവരോട് സംസാരിക്കൂല അവരുടെ കൂടെ അവരുടെ ഫുഡ് കഴിക്കൂല അവരോട് ഫുഡ് ഷെയറെയ്യൂല വണ്ടി ഷെയറെയ്യൂലാ പ്പൊരു ഓട്ടോ വിളിച്ച് ആ ഓട്ടോയില് വ് ആ ജാതീത്തെ ഒരാള്ണ്ട്ന്നെങ്കി അയാള് അതിൽ കേറൂല
ആഹ് ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിളൊക്കെ അത് ഇതെരെ ഒരു സംഭവം നടന്നു കുണു. പ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പേര് എടുത്ത് പറയില്ല ആള് പെ പെട്ടെന്ന് കൈ എടുത്ത്പ്പോ കൈ ഹയ് കൈ വാ കൈ ഹാൻവാസ് അങ്ങനെ ശ്രദ്ധിച്ചതാ അതിനർത്ഥം എന്താ അവൻ വേറൊരു ഇതിൽ പെട്ട ജാതി ആയുകൊണ്ട് എനിക്ക് അയാളെ ടെച്ച് ചെയ്യാൻ പറ്റത്തില്ല തൊടാൻ പറ്റ തും അതൊരു ആ ജാതിഒരുമാതിരി പ്രശ്നംഉണ്ടാവില്ലേ അതൊരു. സത്യം പറഞ്ഞ ഒരിക്കലും പോ ആ. പോവാൻപറ്റ അപ്പുറാൻ പറ്റാത്ത ഒരു സംഭവമാണ് അത് മത തിനെ പറ്റി ഇ നമ്മുടെ കേരളത്തിലാണ് ഇപ്പോ ഒന്നാമത് ഇത് കുറവ്ട്ടോ? കസിൻ. പൊറത്താണ് കുറെ തന്നെ ഈ മുസ്ലിം ഹിന്ദു സം പ്രശ്നം ഇപ്പതാ രാജ്യത്തിന്റെ പുറത്ത് പോ ഫലസ്തീൻ നേതാക്കൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കോണ്ടിരിക്കുന്നത്.
ഉം അതെ നമ്മളെ കേരളത്തിൽ തന്നെ കേരളത്തിലെ ആൾക്കാര് കുറച്ചൊക്കെ വിവരമുള്ള ആൾക്കാരായതുകൊണ്ട്. ഏർ അവര് പരമാവധി ജാതി എന്നുള്ളതൊന്നുംമെയിന്റ് ചെയ്യാതെ എല്ലാരും മനുഷ്യമാരെയുള്ള അതിൽ ക കണ്ട് പോണോണ്ട്. ഒരു പരിധിവരെ പ്രശ്നങ്ങളിൽ വലിയൊരു പരിധി വരെ പ്രശ്നങ്ങൾ ഇല്ല എന്നാലും ചെറിയ ഇത്ണ്ടാവും അത് എല്ലോട്ത്തും ഉണ്ടാവുമല്ലോ ചെറ ചെറിയ പ്രശ്നെ ഉള്ളു. പക്ഷെ എന്നാലും പോ പോറത്തക്ക്ഒക്കെ പോകണെങ്കിൽ അത് എക്സ്ട്രീം ആണ്. ഏ അത് തീവ്രമായിട്ട് വിട്ടാണ് പരിപാടികളൊക്കെ നടന്നുകണ്ടിരിക്കുന്നത് ഇപ്പ അമേരിക്കന്റെ കേസെന്നെ എടുത്തു വെക്ക അമേരിക്കയിൽ. കറുത്തവർക്കൊക്കെ മുന്നോട്ട് വരണം ഭയങ്കര പണിയാണ്. ഏ ആ അതെ അവര് ജീവിതത്തിന് ഒരു ഇതില്ല അപ്പൊ അമേരിക്കയില് വലിയ പ്രശ്നം. ണ്ടല്ലോ ബ്ലാക്ക് ലൈഫ്സ് മാറ്റർന്ന് പറഞ്ഞിട്ട്. ഏ പോസ്റ്ററും ഇതൊക്ക ഉയതിർപ്പെടുത്തി ചിട്ടെ. സ്ത്രീത്തിൽ മൊത്തം ഏ കറുത്ത വർഗ്ഗക്കാർ ഒരുമിച്ച് കൂടിട്ട് പ്രൊട്ടസ്റ്റുകൾ എടക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട്. ഓലെ പ്ളെക്കട് നോക്കിയ മതി. ബ്ലാക്ക് ലൈഫ്സ് മെചർക്കറോ? ജീവനം വലയുണ്ട് എന്നുള്ളതിൽ പറഞ്ഞിട്ട് ആ അതെ.
ഈ അമേരിക്കക്കാരൊക്കെ ഈ കറുത്ത വർക്കത്തിനെകാളും. പ്പെന്ത് നമ്മള് ഇത് നമ്മള് കേരള ഭാഷേ പറഞ്ഞ അയിത്തം അതുപോലെണ് അവ അവർ കാണുന്നത് ടെ തെടാൻ പോലും അവർ സമ്മായ്ക്കത്തില്ല. പ്.
പലർക്കും അതൊരു മനുഷ്യന്മാരായിട്ട് പോലും അംഗീകരിക്കാൻ പറ്റുണില്ല എന്നുള്ളതാണ് ഉം.
മൃഗങ്ങളോടാണ് കൂടുതൽ സ്നേഹം.
അതെ. അവർക്ക് മൃഗങ്ങളെ അല്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ അടിയിലാണ് ഈ കറുത്ത ആൾക്കാര്. ഉം, അങ്ങനെരു കൾച്ചറാണ്ള്ളത്. ഉം ഇപ്പ ഈ മുഹമ്മദ് അലി അറിയോ? ബോക്സർ മുഹമ്മദ് അലി.
ഇല്ല ഈ കാലായിട്ട് പോലും
ആ മുഹമ്മദ് അനീനെ അറിയോ ബോക്സർ മുഹമ്മദ് ഫെയ്മസ് ബോക്സർ അമേരി ക്കയില് മുസ്ലിം ആയതാണ് ഉം ആ അദ്ദേഹം പറയണ്ട തന്റെ ഒരു അനുഭവം മൂപ്പര് കറത്തിട്ടാണല്ലോ ഈ വംശീയത കൊ കൊറേ നേരിട്ട ആളാണ്. ഇപ്പോ മൂപ്പരിങ്ങനെ പോവുമ്പോ ഏ ഒരു പള്ളി പള്ളി കണ്ടു. പള്ളിയില് ഏ ജമാഅത്ത് നടക്കുവാണ്. നിസ്കരിക്കാണ് എല്ലാരും കൂടിയിട്ട്. അപ്പൊ അതിൽ കറുത്തവരും വെളുത്തവരും ഒക്കെ ഒന്നിങ്ങട്ടു നിസ്കരിക്കണം ഏ അത് കണ്ടിട്ട് ഹലോ
ഹലോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ഹലോ ആ അതേ ഇസ്ലാമിലേക്ക് വരുന്നത് അപ്പൊ ഞാൻ പറയണത് ഇപ്പൊ എവിടെ ഇസ്ലാമിനെ പൊക്കി പറയുക അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇസ്ലാം അവിടെ എന്ത് ചെയ്തു കറുത്തവരെയും വെളുത്തവരെയും എല്ലാരേയും മനുഷ്യരായിട്ട് കണ്ടു. ആ ഇതേ പോലെ എല്ലാവരും എല്ലാവരും മ കണ്ട് കൈ അല്ലെ
ആ ഇപ്പൊ നമ്മളെ വിടെ നോക്ക് കേരളത്തില ന കേരളത്തില് ഈ നമ്മള് സിമ്പിളായിട്ട് കളിയാ ക്കും ഇപ്പൊ അവ നെ കറുത്തൊണ്ട് ഏ കരി കരിമ്പൂച്ച കരി ധിം ബാറാ ബ ക്
ആഹ് സത്യം നമ്മെ ഫ്രണ്ട്സ് സത്യം പറഞ്ഞ അതും ണ്ട് നമ്മൾ ഫ്രണ്ട്സിന്റെ അടിയിലുണ്ട് ഈ സംഭവം നടന്നു അധികാ യിട്ടും
അത് വിളിക്കും അത് വിളിക്കുമ്പോ ആ ഒ രത് കളിയായിട്ടാ വിളിക്കണത് കളിയാ ക്കാന്നുള്ളതില് പക്ഷെ അത് വിളിക്കപ്പെെടുന്നആള്
ആളെ മനസ്സമ്മള് തിങ്ക് യ്യന്നെ വേണം സത്യാ യിട്ടും ആള് ഈ ബേയ്സുമ്മൽ തിങ്ക് യ്യ സത്യാ യിട്ടുള്ള കാര്യാ ണ് കാരണം നമ്മൾ എന്ത് പറയുമ്പോഴും കോമഡി ബേസിലേ പറയത്തുള്ളൂ പക്ഷെ അവർക്ക് തട്ടിനത്തത് ഭയങ്കര സങ്കടത്തിലായിരിക്കും പക്ഷെ അത് അവരൊന്നും പുറത്ത് കാണിക്കത്തില്ല അതെ നമ്മളെ നാട്ടിലും ചെറുതായിട്ടൊക്കെ ണ്ട് ഈ കളർ കളർ വർഗത്തെ പറ്റി ഇങ്ങനെ പറയുന്ന സംഭവം ഈ കറുത്ത വർഗക്കാര് മീൻസ് അവര് കറുത്തിട്ടാണ് അങ്ങനെ ഒരു മാറ്റി നിർത്തൽ സത്യാ യി റ്റുമുണ്ട് എന്തായാലും ഓക്കിയബ്ലോ ഹലോ
ഉം ല്ലേ വിഷയത്തിൽ കൂടി ചർച്ച ചെയ്യാ പിന്നെ
ആതെ പക്ഷെ അതു അല്ല മഴട്ട് ച റയ്ഞ്ച് കിട്ട് ഓക്കെ നമക്ക് പിന്നീട് സംസാരിക്കാം ഒക്കെ ശരി